കേൾക്കുന്നൊണ്ടാ
ആ
അലോ കേൾക്കുന്ന്ണ്ടാ-
ക്കണ്ട്
പണിയൊക്ക കൈഞ്ഞാ
പണീ ഒരുവിധം- കഴിഞ്ഞീന്ന് കഴിഞ്ഞീന്ന് പറയണ്ടാ
ഓഹ് എന്നാലും ഉണ്ട്ല്ലേ ആ തൊടച്ചിട്ടൊന്നുല്ലാത്തോണ്ടേ ഓ അതുശെരി കെടക്കാണോ കിടക്ക് ഓ വെറുതെ ഇങ്ങനെക്കെ ഓഹ് വെറുതെ ഇരിക്കാ ഓളേ ആഹ് അതുശെരി റേഞ്ചിന്റ പ്രശ് ഞണ്ടിലെ കേൾക്കാനും ബുദ്ധിമുട്ടുണ്ടേ നിങ്ങൾ ഇപ്പോ പൊറത്താ പുറത്താണോ ആഹ് അടുക്കളേൽ റേഞ്ച് ഇണ്ട്- ഓ-
ഇവിടെ റേഞ്ച് ഇണ്ട്-
ഓ അതുശെരി പിന്നെന്തൊക്കെണ്ട് മയോണൈസ് ഓ നിങ്ങള് എങ്ങനാണ്ടാക്കാറ് മയണൊയ്‌സ്ക്കെ ഇണ്ടാക്കാറുണ്ടോ
മയോണൈസ് ഞങ്ങൾ ഞാൻ ഇണ്ടാക്കല് മുട്ട പുഴുങ്ങിങ്ങാണ്ട്
പുഴുങ്ങിയത് ഓ അതുശെരി ഓ ഞാൻ ഇണ്ടാക്ക്ണെ എങ്ങനാന്ന് പറഞ്ഞുതെരട്ടെ ഞാ ഞാന് പച്ച സാദാ കോഴി മുട്ട ആഹ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉപ്പ് ഒരു കൊറച്ച് ഉ പ്പിടും കൊറച്ച് രണ്ടല്ലി വെളുത്തുള്ളിടും ഒരു കോഴി മുട്ട ആണേല്ട്ടൊ രണ്ടല്ലി വെളുത്തുള്ളി ഒരു അര സ്പൂണ് അല്ലങ്കിൽ നാല് സ്പൂൺ പഞ്ചസാര സുർക്ക അല്ലക് ല് നാരങ്ങ നീര് ഒരു സ്പൂൺ ഇതെല്ലാം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ഒരു കറക്ക് കറക്കും ഒന്ന് കറക്കും അതു കഴിഞ്ഞിട്ട് ഓയിൽ ഒഴിക്ക ആ ഓയിൽ ഇച്ചിരി കുറേശെ ഓയിൽ ഒഴിച്ചു അടിച്ചടിച്ചു അതു കാട്ടിയാവുന്നത് വരെ കുറേശെ കുറച്ചേ ഓയിൽ ഒഴിച്ചു അടിച്ചു കഴിഞ്ഞാൽ നല്ല രസല്ല മയോനയ്സ് നമ്മ ക് ഓട്ടലിനൊക്കെ കിട്ടൂലെ മയോനയ്സ് ക്ക് ഭക്ഷണം അയിന്റെ കൂടെ കിട്ടുന്ന അതേമാതിരിതെ മയോനയ്സ് ഉണ്ടാക്ക പാൽ കൊണ്ട് ചിലർ ഉണ്ടാകാറുണ്ട് പിന്നെ അതു പോലെ തന്നെ പാല് കൊണ്ടും ആ പാലും ഇതേ മാതിരി തിളപ്പിച്ച പാൽ ആ നല്ല തണുപ്പ് വേണം ഹോ പാലും കട്ടാവണ്ട നല്ല തണുപ്പ് വേണം തണുപ്പിണ്ടായിട്ട് അതിന്റെ ആ ഫിഡ്ജിൽ വെക്ക് കാത് അതിന്റെ കൂടെ ഓയലും ഒഴിച്ചിട്ട് ഇതെ മാതിരിന്നെ വെളുത്തുള്ളി ആ അതെ ആ ഒയാൽ തന്നെ വെളുത്തുള്ളി പഞ്ചസാ ര ഉപ്പ് പിന്നെ കുരുമുളക് പൊടി ചിലർ ഇടാറുണ്ട് കുരുമുളക് പൊടി ഇങ്ങനെ ഇതെല്ലാം കൂടീ ഇതേമാതിരി തന്നെ നമ്മൾ സാധ മറ്റേ മയോനയ്സ് ഉണ്ടാകുന്നത് പോലെ അടിച്ചെടുകാം ഹോ കോഴി മുട്ട ചിലര്ക് ഇഷ്ട ആ സാദാ നോർമിലി എങ്ങിനെയാണോ മയോനയ്സ് ഉണ്ടാവാ അതെ മാതിരി ചിലർ ഉരുളം കിഴങ്ങ് അല്ല ചിലർ എന്താകരോ അല്ലി അങ്ങനവൂല തണുത്ത പാൽ ആവുബോൾ അങിനെ പൊതുവെ ആവാറില്ല ഇതു വരെ ഉണ്ടാക്കിട്ട് ആയിട്ടില്ലട്ടോ ചിലർ ഉണ്ടാക്കിയാൽ മറ്റേ കോഴി മുട്ട പച്ചക്കുള്ള കോഴിമുട്ട വെച് ച്ചന്നെ ഇണ്ടാകുമ്പോ വെള്ളം പോലെ ആവാറുണ്ട് ന്നൊക്കെ പറയാറുണ്ടേ അതൊക്കെ ഫ്രിഡ് ഈ മിക്സിടെ ജാറില്ലേ ജാറില് വെള്ളം കെണ്ടെഗില് വെള്ളത്തിന്റെ അംശോക്കേണ്ടെങ്കിലാണ് അങ്ങനൊരു അത് നന്നാവാതിരിക്ക അല്ലാഞ്ഞലൊക്കെ നന്നായിരിക്കും നല്ല എന്തിനാണ്‌ കുബൂസ് ന്റെ കൂടൊക്കെ നല്ല രസല്ലേ ചെലര് ഉരുളൻ കിഴങ്ങില്ലേ പുഴുങ്ങിയ ഉരുളൻ കിഴങ്ങിന്റെ ചെറിയ കഷ്ണം ഇടുന്ന കാണാം പക്ഷെ ക്കിഅതിന്റെ രസം ഇഷ്ടല്ല അതികം അതിന് വേറൊരു ചൊവ വരണ മാതിരി തോന്നും അതെനിക്കിഷ്ടല്ല ഞാനങ്ങനെ ഇടാർ മില്ല ഉം പുഴുങ്ങിയ ആ കട്ടി കിട് ട്ടാന് കട്ടി കിട്ടാൻ അങ്ങനെ ചെയ്യാറില്ലേ അതെനിക്കിഷ്ട്ടല്ല പിന്നെ നിങ്ങള് എങ്ങനാണ് ഏഹ് ഇതേ മാതിരി പുഴുങ്ങിയ കോഴി മുട്ടെല് വെളുത്തുള്ളി വെള് എണ്ണ അങ്ങനെ ഒഴി
ആഹ് പുഴുങ്ങിയ മു മുട്ടെല് ആഹ് പ്പോ ത് പ്ലീ പീസാക്കിഅങ്ങാടിടും എന്നിട്ട് വെള് രണ്ട് വെളുത്തുള്യാകേ പിന്നെ സൺഫ്ലവർ ഓയിലോ ഉപ്പും കൂടി ഇട്ടിട്ട് വിനാഗിരിം കൂടി ഒഴിച്ചിട്ട് നല് ല്ലാം അടിച്ചെടുക്കോ
ഒരു ആ പൻസാര ചേർത്ത് നോക്ക് തിന് നല്ല രസാണ് ചെറിയൊരു മധുരം അതായത് ഒരു സ്പൂണ് പൻസാരൊന്നും ചേർക്കരുത് ആകൊരു നുൻബ് ഉപ് ഉപ്പിടുല്ലേ നമ്മള് ഉപ്പിടുന്നത് പോലെ തന്നെ കൊറച്ച് പൻസാര ചേർക്ക ഒന്ന് ബാലൻസ് ആക്കാൻ പക്ഷെ അതിന്റ രു വേറെ രുച്യാണ് വര നല്ല രസാണ് അങ്ങനെ ഇണ്ടാകുമ്പോ അങ്ങനത്തെ മയോണൈസ് ഇണ്ടാക്കും പിന്നെ നമ്മള് കടേന്ന് വാങ്ങുന്ന മയോണൈസ് ആണെകില് നമ്മളിതേ മാതിരി വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും വെളുത്തുള്ളിണ്ടല്ലോ ഇതേ മാതിരി രണ്ട് അതില് സുർക്ക ഇല്ലേ വിനാഗിരി രി
ഉം
വിനാഗിരിന്റെ ആ ചൊവ ആഹ് വിനാഗിരിന്റെ ചൊവ നല്ല മുന്നിലേക്ക്‌ നിക്കും പൊറത് ന്ന്‌ വാങ്ങുന്ന മയോണൈസില് അത് പച്ചക്കറി മയോണൈസാ അതായത് സാ നമ്മുക്ക് ആ ഫ്രിഡ്ജില് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റിയ മയോണൈസ്
ആ ആഹ് ഞാനങ്ങനത്തെ ണ്ടാക്കി വേടിച്ട്ടില്ല അയ് നമ്മളെങ്ങനെ ഓൺലൈനായിട്ട ഓർ
അല്ലല്ല എല്ലാ മാർക്കറ്റിലും ണ്ടാവും. നിങ്ങൾ പോവുന്ന പച്ചക്കറിക്കെകൂടെല്ലാം പഴങ്ങളും പച്ചക്കറിയൊക്കെ കിട്ടുന്ന മാർക്കറ്റ്കളില്ലേ സൂ പ്പർ മാർക്കറ്റ് അവടെ ണ്ടാവും അവടെ തന്തൂരി മയോണൈസ്ണ്ട്, മയോണൈസ്ന്ന് മയോണൈസ് ചോയ്ച്ച ഒരെട്തെരും തന്തൂരി മയോണൈസ്ണ്ട്, പിന്നെ ബർഗർല് ക്കെ തേക്ക്ണ മയോ അതൊക്കെല്യേ അതേപോലത്തെ കൊറേ ബർ ഗർ ണ്ടാകല്ണ്ടോ വീട്ടിൽ? ഞാൻ ബർഗർ ണ്ടാകാറ്ണ്ട്. ഈ മയോണൈസെന്നെ വെച്ച്ട് ആ ബർ ഗർ നല്ല സുഖഎളുപ്പള്ള പരിവാടിയാ ഞ കടയിൽനിന്ന് വാങ്ങാറേയില്ല ബർഗർ സാദാ ബന്നിലും ണ്ടാ ക്കും പിന്നത് പോലെ തന്നെ ബർഗർ ബന്ന്ന്ന് പറഞ്ഞിട്ട് ഒരു ബന്ന്ണ്ട് അത് പോ ചെലട്തൊക്കെ കി ട്ടാറ്ണ്ട് മാർക്കറ്റിലൊക്കെ കിട്ടല്ണ്ട്ട്ടൊ ഇൻ ഇല്ല്യേ ആ ആ ബന്ന് ഇതേ മാരിയെന്നെ ഒന്ന് ജസ്റ്റൊന്ന് രണ്ട് ഭാഗോന്ന് നമ്മല് ബ്രെഡൊക്കെ ഇങ്ങനെ ചെയ്യണ പോലെ ഒന്ന് ചട്ടീലിട്ട മ് ആറും മ് ചൂടാക്ക ഇന്നിട്ട് ചിക്കനാ ണെങ്കിൽ ചിക്കനാണെങ്കിൽ കോഴി ആണെങ്കില് ട്ടൊ കോഴിയാണെങ്കിൽ നമ്മളെ മിക്സീല് കോയി വലിയ ഉള്ളി ഇല്ല്യേ എല്ലില്ലാത്ത പീസ് കൊർച് കോയി ന്ന്ട്ട് വെലിയ ഉള്ളിന്റെ ഒരു പകു തി പച്ച മൊളക് മ ലീല പൊതിനയിലാ മഞ്ഞൾ പൊടി മൊളക് പൊടി, കുരുമൊളക് പൊടി ഒക്കെ കൊറച്ച് വെച്ച്ട്ടോ ഗരം മസാലന്റെ പൊടി പിന്നെ കോഴി മസാല മസാലന്റെ പൊടിയി കൊറച്ച് ഇട്ടിട്ട് അത് മിക്സിയിൽ അടിയ്ക്കുക അപ്പോ എന്താകും ഞമ്മക്ക് പച്ച കോഴിയാണേ അരക്കുന്നത് അ രക്കെയാണ് ചെയ്ക ഇത് അരക്കെയാണ് ചെയ്കാ ആ പച്ച കോഴി അതാണ് ബർഗറിന് പച്ചക്കോഴിയാ അര യ്ക്കാ എ ബ്രഡ് പൊടി ഇട്ടിട്ടാണ് നമ്മള് കട്ട് ലൈറ്റ് ഉണ്ടാക്കൂല്ലേ ബ്രഡ് പൊടി ഇടും അയില് അത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ബ്രഡ് പൊടി ഇട്ടിട്ടെ ആ എന്നിട്ട് നമ്മള് ഉ ഉരുളയാക്കിയിട്ട് പര ട്ട് ഒന്ന് ജസ്റ്റ് കട്ലേറ്റിന്റെമാ തിരത്തെ കട്ടി അല്ല അതിനേക്കാള്ളും കട്ടി ആ ബർഗർ ബണ്ണ് ഇല്ല അതിന്റെ ഒരു അളവ് നമ്മക്ക് അറിയില്ല ഏകദേശം എത്ര ഉണ്ടെന്നല്ലേ ആണെന്ന് ഇങ്ങനെ പരത്തിയിട്ട് ആ ഓയെല് ഇട്ടിട്ട് ഓയ ആ പൊരിച്ചെടുക്ക അങ്ങനെയാണ് അത് വേവിക്കാ നമ്മള് അതായത് വെന്ത കോഴി ഒരിക്കലും ചേർ ക്കരുത് ബർഗറിന്റെ അയിന്നാ പാറ്റി ന്നാ പറയ്ക അതൊരിക്കലും രസമൊണ്ടാവില്ല ബർഗറിന്റെ ഒറിജിനൽ പായ്ക്ക് ഇ ങ്ങനെയാണ് ഒണ്ടാക്ക ക്ക ഇത് ഉണ്ടാക്കിയിട്ട് പിന്നെനമ്മക്ക് ലെഗ് ക്യൂസന്ന സാ സാധനം ഉണ്ടെങ്കില് അത് ഇടാം അല്ലെങ്കിൽ കാബേജിന്റെ ഇലയില്ലേ ക്യാബേജിന്റെ ഇല അല്ല ക്യാബേജ് അതിലെ അത് കക്കില് ആ നബിദിനം തോണിയും മതി അരീന്ന് സാനം തന്നെ അതീ കക്കിരിക്ക അ ആ നീള ത്തിലല്ലല്ലോ ബർഗർ ഇത് വരെ നമ്മക്ക് കഷ്ണം കഷ്ണം ആയില്ലല്ലേ ചെയ്യ വല് വല്താക്കിട്ടല്ലേ വെക്ക ഉസാ പിന്നെ അതേമാതിരി ഉള്ളി കാരറ്റ് കാ സി സിങ്കം വട്ടത്തിൽ ഇതെല്ലം കൂടി വച്ചിട്ട് അയിന്ന് മുന്നേ ബണ്ണിൽ മയൊനൈസ് തേക്കണം തക്കാളി സോസും മയോനെൻസ്‌ ഇഞ്ചി ചേർക്കണം അതായത് ആ ബണ്ണിൽ തേക്കണം ആ എന്നിട്ട് ആ തേച്ച് പിടിപ്പിക്കുക ആ ഉള്ളിൽ എന്നിട്ട് ഈ പാറ്റി വെക് രാ എന്നിട്ട് അതുപോലെതന്നെ ഈ കാപ്സിക്കം ഉള്ളി ആ അല്ലാ പച്ചക്കറികളും വെക്കുക. ഉരു ആ മറ്റേ ബണ്ണും വെക്ക ഇന്നിട്ട് ഒരു ഏ ഏഴോ നമ്മളൊക്കെ വീട്ടിൽ അങ്ങനെല്ലേ ചെയ്യാ എന്തെങ്കിലും കുത്തിട്ട് ആ കടേല് ഒക്കെ ഉള്ള കാര്യാണെങ്കിൽ അതിൻ്റെ മേലെ ചെറിസ് ഇങ്ങനെ കുത്തി വെക്കുക ആണ്. ഇങ്ങന്നാണ് ഞാൻ അങ്ങനെ ചെയുക ചെയ്യാറുണ്ട് ആ അത്രേള്ളൂ നല്ലത് രാസാണ് ഇണ്ടാ നോക്കണേ നല്ല രാസാണ് അങ്ങനെ ഉണ്ടാകാൻ വെൽ
ബ്രെഡ് കൊണ്ടുവന്നില്ല രണ്ട്ഫോണിന്റെ അടുത്താണ് അല്ലേൽ വിളിച്ചിന്ന് ഇരിരുന്നു പറഞ്ഞാൽ
ആ അത് ശരിനല്ല രാസാണ് നല്ല രസമുള്ള അത് ന്ന അത് ദേ മാതിരി ഇരിക്കും ബഗർ നമ്മൾ കടയിൽ നിന്ന് ഒരി ഒരിക്കൽ ബഗർ വാങ്ങണ്ടേ ആവശ്യം തന്നെ വരുന്നില്ല ആ ഞാൻ വാങ്ങാറില്ല ഒരു വട്ടം ഞാൻ പരീക്ഷിച്ചു നോക്കിയതാ അതിന് ശേഷം ഇന്നുവരെ ഞാൻ ബർഗർ കടയിൽ നിന്ന് വാങ്ങി
എന്തൊക്കെ ഞ്ഞ പറഞ്ഞരാ കുത്ത് ആയില്ലള്ളത്
കോഴിന്റെ അതാണ് വേ പറഞ്ഞരുന്റെ പച്ചക്കുയുള്ള പച്ച കഷ്ണങ്ങള് അതായത് എല്ലില്ലാത്തത് കഷ്ണങ്ങള്. ഒരു പകുതി ഉള്ളി ഇടുത്താൽ മതി ഒരു ഉള്ളി. നിങ്ങൾ വീട്ടിൽ എത്ര രണ്ടുപേർക്കും രണ്ടാൾക്കും ഉദ്ദേശിക്കുന്നത് എത്ര ബർഗർ ഉണ്ടാകും ഉദ്ദേശിക്കുണ്ട് രണ്ട് എണ്ണം അഞ്ചു എണ്ണം വേണ്ടി വരോ.. അപ്പോ കൊറച്ചു അധികം കോയിവേണ്ടിവരും
ആ അതൊക്കെ നമ്മക്ക് എടുക്കാം. ഒരു നാല് പീസ് എടുത്താൽ പോരെ
നാല് പീസ് ന്ന് ഉദ്ദേശിച്ചത് എങ്ങനെയാ ചെറിയ പീസോ
ആ ചെറിയ പീസ് നാലെണ്ണം എടുത്താൽ പോരെ
അത് ഇണ്ടായാൽ എങ്ങനെയാ അതിന്റെ ബാറ്റി ഇണ്ടാകാൻ ഉണ്ടാവില്ലല്ലോ
പിന്നെ കോയി എത്ര എടുക്കണ്ടേത് അപ്പോ
അപ്പോ ഒരു നൂർ ഗ്രാംമെങ്കിലും വേണ്ടി വരും കാരണം ഇങ്ങള് അഞ്ചു ബർഗർ ക്കെ ഇണ്ടാക്കണ്ടേ അഞ്ച ആ അപ്പോ ആ അപ്പോ ഒരു ഉള്ളിയെടുക അഞ്ചു ബർഗർ ഉണ്ടാകുമ്പോൾ ഒരു ഉള്ളി വേണം ഒരു ഉള്ളിയെടുക പിന്നെ മല്ലി ഓ ല്ലിയില പുതിനായില മൊളക് പൊടി കൊറച്ചു ട്ടോ മുളക് പൊടിയൊക്കെ കുറച്ചു മഞ്ഞൾപൊടി ഗരംമസാല, കുരുമുളക് ഗരംമസാല, കുരുമുളക് പൊടി ഇത് എല്ലാം മിക്സ്‌
ഗരംമസാല നമ്മ ഗരം മസാല ചേർക്കണം എന്നുണ്ടോ
മതി. അത് നിർബന്ധം ഇല്ല. ഓരോരുത്തർക്കും ഓരോ ട്ടേസ്റ്റ് അല്ലെ പറ്റും. ചിക്കൻ മസാല പറ്റ ഇതെല്ലാംകൂടി മിക്സിയിൽ അരക്ക പച്ചമുളക് ഇടണേ ഒരു രണ്ടെണ്ണങ്കിലും തക്കാളി ഒന്നും വേണ്ട കളി അത് വെള്ളയിലെ ഇതു മിക്സിയിൽ അരക്ക. ആ ഇത് മിക്സിയിൽ ആര ചിട്ട് ഇത് ഒരു പത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ബ്രെഡ്‌ പോ ടിച്ചത് ഇടാ. അപ്പോ അല്ലെ ടൈറ്റ് ആവ കടലൈറ്റ് ടൈറ്റ് ആക്കാൻ വേണ്ടി ബ്രെഡ് പൊടി ഇടോല്ലോ
ആ ഹ്
അങ്ങനെ - അങ്ങനെ ബ്രെഡ് പൊടിയിടുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉരുള കയ്യിലെടുക്കുക കയ്യിലെടുക്കുക ഉരുള വെക്കാൻ അധികം എണ്ണ ഒഴിക്കണ്ട എണ്ണയിലിട്ട് മുക്കി പൊരിക്കുക ഒന്നും വേണ്ട- പരത്തി- എന്നിട്ട് വെക്കുക ചുടു ചുടുണ പോലിങ്ങനെ- അങ്ങോട്ടുമിങ്ങോട്ടും തിരിച്ചിട്ടാണ്ട് ആക്കുക അത്രയേ ഉള്ളൂ അത് നല്ല രസം ഫ്രൈ ചെയ്യുക ആ പാനില് പാനില് ചുട്ടെടുക്കുക- അത്രേയുള്ളൂ ന്നാ ആയിക്കോട്ടെ ന്നാ ശ ഇത് നിങ്ങള് ഒരു സെന്റാക്കി നോക്കണ്ടി ന്നാ ശരി
ആ ഇൻഷാ അള്ളാ